നമ
എന്തൊക്കെണ്ട് വിശേഷം
സുഖം തന്നെ കൊഴപ്പൊന്നുമില്ല സുഖായിട്ട് പോണ്
ഓക്കേ ഓ ഇവിടെ നല്ല വിശേഷാണ് കുഴപ്പൊന്നല്ല ഏർ പിന്നെപ്പോൊ മക്കളൊക്കെ ഒന്ന് അവരിങ്ങനെ രാവ ഇപ്പോ ഞായറാഴ്ചയല്ലേ അപ്പൊ അവരിങ്ങനെ വെറുതെ എന്താ പറയയാ ഇറട്ട ത്ണങ്ങ നിക്കാണ് ആ കളിക്കല്ല നമ്മെ മക്കള് ഇങ്ങനെ നമ്മൾെന്തെലുമൊക്കെ ഒരു ജോലി ചെയ്തൊണ്ടിരിക്ക ക്കും നമ്മള് ശല്യം ചെയ്യുല്ലോ
ആ ആ ആ ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട്
ആ അപ്പൊ അപ്പറത്തെ വീട്ടില് കളിക്കാൻ പോവാറുണ്ട് അപ്പുറത്തെ വീടിന്ന് കൊറച്ചപ്പുറത്താണ് പാടത്തിന്റെക്ക അപ്പറയിട്ടാണ് പക്ഷെ അവര് അവരൊന്നും ഇവിടെ പുൊറത്തേക്ക് കാണല്ല അപ്പ അവർക്ക് ആരു ഇല്ല കളിക്കാനേ
ആ ആ
ചേരങ്ങന ഒന്ന് ഫോണ് തരുവോന്ന് ഇങ്ങനെ ചോയിച്ച് അപ്പൊ ഞാൻ ഫസ്റ്റ് കൊടുക്കാണ്ടക്കെ ഇരുന്നു പിന്നെ എനിക്കും തോന്നി മക്ക അവര് പാവത് എന്താരും കളിക്കാനും ഇല്ല്യാ അപ്പ ഏതാലും ഞാൻ കൊറ കൊറച്ച്‌രം അവര് പൊറത്ത് തിരക്കിലാണ് അവരിരുത്തി പഠിപ്പിക്കാനുള്ള ഒരു സമയപ്പല്ല അപ്പ എന്താ വിചാരിച്ചു ങ്ങിയിരുന്നോ ഉം എന്റെ പണികള് നടക്കുല്ലോന്നുള്ളതില്ല് ഞാൻ കൊടുക്കാറൊന്നുല്ല ഫോൺ അങ്ങനെ പക്ഷെ ഇപ്പൊ ഞാൻ എന്നോ എനിക്ക് പാവം തോന്നാ കെഞ്ചി കെഞ്ചി ഇങ്ങനെ ചോ ചോയിക്കോല്ലോ
ആ അല്ലെ കുട്ടിയൊക്കെ ഇടക്കൊക്കെ കൊടുക്കണില്ല് കൊഴപ്പൊന്നുല്ല
ആ ഇടക്ക് കൊടുക്കാറുള്ളൂ ഞാൻ എപ്പോഴൊന്നും കൊടുക്കാറില്ല കാരണം അതിന അത് ഒരു അത് വേണംന്നുള്ളരു ഇത് വന്ന് കഴിഞ്ഞാല് അവർക്ക് ക്ക്‌ കിട്ടോന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വാശി കാര്യങ്ങളൊക്കെ കൂടും മക്കളാണ് അങ്ങനെ ആയാല് ശരിയാവില്ല നമ്മള് കുറച്ചൊക്കെ നമ്മളെ മക്ക നമ്മളെ നമ്മളെ കൈയിലൊതുങ്ങാ
ഉം ഉം
ചേച്ചിന്റെ മ മക്കളൊക്കെന്നാല് വേറെ മാ വേറുള്ളോടത്ത് പോയി കഴിഞ്ഞാല് വലിയ കുഴപ്പൊന്നുല്ല ഇപ്പ എന്റെ വീട്ടിലൊക്കെ പോലും ഒരടക്കൊന്നുല്ല എന്നാ പൊറത്തെവിടെ പോയാലും നല്ലതാട്ടോ
ആഹ് ആഹ് അതിവിടേം അങ്ങനെ തന്നെണ് ഏഹ് എടക്കെടക്ക് ചോദിക്കെന്നോട് തെരോ അമ്മ എന്നൊക്കെ ചോദി റ്റും പാവം തോന്നീട്ട് എപ്പളേലും കൊടുക്കും ഞാന് എ എം പ്പളും കൊടുത്തയിഞ്ഞാ പിന്നെ അതൊര് താവും വാശീലെത്തും
അതെ മക്കൾക്കിപ്പ വാശീ അല്ലെങ്കി ദേശ് ന്നൊക്കെ വരുന്നതെന്നെ നമ്മളീ അവരെ നിർബന്ധന നിർബന്ധി ചോരോന്ന് വാശ് പിടിച്ച് പറയണേ നമ്മള് നിന്ന് കൊടുക്കുന്നുണ്ട് കണ്ട് കഴിഞ്ഞാല് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യവില്ല ആ അത് അത് നമ്മള് മാതാപിതാ തെറ്റെന്നെയാണതൊക്കെ നമ്മള് ശരിക്കും അങ്ങനെ നിന്നു കൊടുക്കാൻ പാടില്ല അവരെ അവരെന്ത് ഞാ ഇന്റൊരഭിപ്രായത്തിലിട്ടോ ഞാൻ എന്റെ ഭർത്താവിനോടൊക്കെ പറയുന്നൊരു കാര്യാണ് ഭർത്താവിനന്ന് പറഞ്ഞാല് മക്കക്ക് മക്കക്ക് മക്കളെന്തേലും വേണന്ന് പറഞ്ഞാല് അത് വെല ആണെങ്കി പോലും ആ ശേ ചെല പ ചെല ആ പ പാത് മാതാപിതാക്കളുണ്ട്. ആ ഇല്ല എന്റെറ അടുത്ത് ഇല്ലന്നാണ് പറയും. അപ്പൊ ഞാൻ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ പൈസല്ലാ?
അങ്ങനെ? ആഹ് അങ്ങനെ മാതാപിതാക്കൾ അങ്ങനെ തെരുല്ലാന്ന് ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് അതൊരു വെഷമാവും.
പക്ഷെ അങ്ങനെയല്ല അവർക്ക് അത് അറിയണം. നമ്മള് തരൂല്ലാന്ന് ട് അങ്ങനെയല്ല ഞാൻ പറയുന്നതെ. നമ്മളിപ്പതാ പ്പൊരു സാ അന്നേരം വാങ്ങി കൊടുക്കാണ് നമ്മളട്ത്ത് പൈസ ഇല്ലെങ്കിൽ പൈസല്ലാട്ടോ അപ്പം പൈസൊക്കെ ആവുമ്പോൾ നമുക്ക് വാങ്ങാം. ഇപ്പൊ അയിനെ കുറ്ച്ച് പറയരുത് എന്ന്ള്ളത് ഞാൻ പറയും പക്ഷെ ഇന്ന് ഇന്റെ ഭർത്താവാണെങ്കിൽ പൈസ എല്ലാന്ന്ള്ളേ പറീലാ അഛൻ വാങ്ങിത്തരാട്ടോ നാളെട്ടോ നാളെട്ടോറിം ഇന്നട്ട് നാളെ ഈ മക്കള് വരുമ്പോ ഒരു വീണ്ടും ചോയിക്കാണ് അച്ചാ ഏ അപ്പൊ അവർക്ക് അച്ഛൻ മറന്നൂട്ടോ നാളെ ട്ടോറിം അത്ഴിയില്ലെങ്കി ഇല്ലാന്ന് പറ വെയ്യാ ഇത് മക്കക്കാശ കൊടുക്കാണ് നാളെ കിട്ടും മ റ്റന്നാ കിട്ടും ഏഹ് അങ്ങനെ ചെയ്യാതിരിക്കണം ശരിക്കും സത്യം പറഞ്ഞഴിഞ്ഞാൽ. എപ്പഴുന്റെ ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യണത്.
ഉം ഇവിടെ ഇവിടെങ്ങനറിയോ ഇവിടെ എന്ത പ്പൊ ഇവരെ അച്ഛന് പറ്റൂലാന്ന് പറഞ്ഞാ പിന്നെ കുട്ടികള് ചോദിക്കാൻ പോവൂല. അവർക്കറിയ അവരച്ഛനെ.
ആഹ് അതതല്ല അതെന്തെന്നറിയോ അങ്ങനെ പറ്റൂല പറഞ്ഞാ കിട്ടൂ ക്കറയ ഇവടെങ്ങനെല്ല പറ്റൂലാ പറഞ്ഞാലും എന്താ പറ്റൂലാന്ന് ഇവടെ പറയൂല. പർ ഇട്ടത് പറീല പറ്റൂലാ അവരച്ഛന് അവരോട് പറയ്‌ലേ അത് പറ്റൂല അത് അത് വാങ്ങി തരൂല അവർക്ക് ഭയങ്കര സങ്കടള്ള കാര്യാ കാർണ അവരെ ലൈഫ് ന്ന്‌ പറയ്ണത് ആഹ് ഇല്ലേ അവർക്കതില്ല ഇല്ല ഞാൻ വാങ്ങിത്തരൂല ഇന്നേങ്കൊണ്ട് അത് കയ്യൂലാന്ന് പറയുമ്പത് മൂപ്പർക്കതെന്തോരു മൂപ്പരെ സംബന്ധിച്ച് അത് ആഹ് അത് ആ മക്കക്ക അത് വെഷമാവുംന്ന് മാ ത്രല്ല മൂപ്പരെ ജീവിതം കഴിഞ്ഞാ അതായത് കഴിഞ്ഞ് പോയ ജീവിതൊക്കെന്ന്‌ പറയാണെ ഭയങ്കര ബുദ്ധിമുട്ട് നറഞ്ഞിട്ടുള്ളൊരു ജീവിതേന്നു. അപ്പ അതേമാരി നമ്മള മക്കളാവര്ത് ന്ന്ള്ളൊര്തോണ്ട് ആണ് മൂപ്പര് അതങ്ങനെ ചെയ്യ്നെ. ഞാൻ വിചാരിക്കും അങ്ങനെയല്ല മക്കളതുറയണല്ലോ ഏഹ് ബുദ്ധിമുട്ടുകളൊറിയണം. എന്നാലുണ്ട് മക്കള് അവർക്ക് നല്ല നല്ലതേതാന്ന് നമ്മള് വാങ്ങി കൊടുക്കണം.
ക്കള് ബുദ്ധിമുട്ടറിഞ്ഞേണം ന്നാ ആ ന്തപ്പ കൊറച്ച് സന്തോഷം റ്റങ്ങളു അറിയണം അങ്ങനെ ഇതാവെ വളരണം.
ആ അതന്നെയാ ഞാനുവതന്നെയാ പറയണെ അപ്പ ഞാൻ പറയും കൊറെക്കെ ഇല്ല ഇപ്പ പറ്റൂല പ്പ പയറ്റെണ്ട.
നമ്മളൊന്നും കഷ്ടപ്പെട്ട പോലെ അവര് വളരരുത് ന്നാണല്ലോ ഏതൊരു
ആ അതെ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ പക്ഷെ അങ്ങനെ എല്ലാത്തിനും അങ്ങനെ വിചാരിച്ചിട്ട് അവരെ അവരെ കാര്യങ്ങൾക്കൊക്കെ നമ്മള് നിന്ന് ക ക കഴിഞ്ഞ് കഴിഞ്ഞാ തോന്നല ക്കെ വന്ന് കഴിഞ്ഞാൽ മക്കള് മോശം ക്യാരക്ടറായി സ്വഭാവമായി മാറും അവര് പിന്നെ നമ്മള് എ അതൊക്കെ കഴിവതും നമ്മൾ അങ്ങനെയുള്ള വാശികൾക്ക് നിന്ന് കൊടുക്കും കാണ്ടിരിക്ക ഒരു ഒര അഞ്ച് വയസ് വരൊക്കെ നമുക്ക് നോ ക്കളെ അത് പറ്റൂല അത് ചെയ്യരുത് എന്ന് പറയ ട്ട് കാര്യല്ല അത് അവർക്ക് ഗ്രഹിക്കാനുള്ള ഒരു പ്രാപ്തിയായിട്ടില്ല എന്നാ ഒരു അഞ്ചു വയസ്സിന് ശേഷാണ്ന്ന്‌ ണ്ടെങ്കിൽ മക്കളോട് ഇല്ലാത്തത് ഇല്ലാന്ന് തന്നെ പറയണം
ഉം ഒരു പ്രായമായി കഴിഞ്ഞ കുട്ടികള് അത് മനസ്സിലാക്കിട്ട് അത് മന സ്സിലാവണം നമ്മ പറയുന്നതിൻ്റെ
അതോണ്ട് തന്നെ ന്റെ ഇന്റെ മക്കള് ഇന്നോട് ഞാൻ പറ്റൂല പറഞ്ഞാ പറ്റൂല പിന്നെ ഇന്നോടത് ചോദിച്ചു വരൂല പക്ഷെ അത് മാത്ര പക്ഷ ഇന്നോട് ചോദിച്ചാൽ കിട്ടൂലാന്ന് മന അലാവുമ്പ എന്തെയ്യും വോ ഓല് ഓര് എന്ത് ചെയ്യും ഒരച്ഛനോട് ചോദിക്കും ഏ അവിടെ പറ്റൂല ഇല്ല എന്നുള്ള വാക്ക് ഓര് കേ ക്കൂല ആഹ് അച്ചൻ വാങ്ങിത്തര അച്ഛനും കുട്ടിയൊക്കെ വാണം ഏഹ് അങ്ങനൊരു താണ് ഇവിടെ അല്ല നല്ല കാര്യാണ് അല്ലാന്നല്ല ഒരു സ്നേഹം കൊണ്ടാണത് പക്ഷെ ഞാൻ പറയും ഏ ഇപ്പൊ കഴിയൂല്ലെങ്കി ഇപ്പൊ കഴിയൂല്ല പിന്നെ അച്ഛനടുത്ത് പൈസണ്ടാകുമ്പോ പറയണം ട്ടോ അങ്ങനെ പറഞ്ഞാൽ മതി തിൽന്ന് ഞാ ഓരോട് പറഞ്ഞ് കൊടുക്കലാണ് ഇന്ന അങ്ങനെയൊക്കെയാണ് നമ്മക്ക് ആ നമ്മളെ ജീവിതത്തില് മുന്നോട്ട് പോണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മക്കള അറിഞ്ഞ് ജീവിക്കണം അല്ലാതെ മക്കളെ അറിയി ക്കാണ്ട് ജീവിക്കാൻ നോക്കിയിട്ട് യാ ഒരു കാര്യൊല്ല ജി ഇതെന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ അതൊക്കെ ആസ്വദിച്ചൊക്കെ ജീവിക്കേണ്ടത് തന്നെയാണ് പക്ഷെ എങ്ങനെ
അല്ല ജീവിതം ഒന്നള്ളൂ അത് നല്ല സന്തോഷത്തിൽ ആസ്വദിച്ച് ജീവിക്ക
ആഹ ജീവിക്കാന പക്ഷെ അതൊക്കെ എല്ലാ ആഗ്രഹങ്ങളും മക്കള ആ വാശിക്ക് നിന്ന് കൊടുക്ക ജീവിതം ഒന്നല്ലേള്ളൂ നമ്മുക്ക് ഇനിയിപ്പോ നമ്മളെ മക്കളല്ലേ എന്നുള്ളതിലും അങ്ങനെ വിചാരിക്കാനും പാടില്ല നമ്മ കൊറച്ചക്കന്നൊരു മക്കള കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണതാണ്ഏ നല്ല കാര്യം ക നമ്മള് ഒക്കെ നോക്കണം ഇപ്പ നമ്മള് നമ്മള അച്ഛനമ്മമാര് വളർത്തിയത് ഇപ്പ ഇന്നെൊക്കെ സംബന്ധിച്ച് പറയയാണെെന്നുണ്ടെങ്കിൽ ഇന്റെ അച്ഛനും അമ്മ ഇന്നെ വളർത്തിയത് അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല ഏ അച്ഛ വാങ്ങി
ആ
ആ പക്ഷെ ഉന്നത്തെ ജീത സാഹചര്യങ്ങളിൽ എ ചിട്ടുള്ള കാര്യങ്ങളെ നമ്മ ആവശ്യപ്പെട്ടു വണ്ടേരുന്നു അതായത് നമ്മളെ അച്ഛനൊക്കെ വാങ്ങൻ കഴിയുന്ന സാധനങ്ങളേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളു അന്ന് ഈ യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അത് വേണം ഇതു വേണംന്ന് പറയാാന്
ആ അന്നൊന്ന് ഒരുപാട് ആഗ്രഹങ്ങളോ കാര്യങ്ങളൊന്നും
അന്നില്ല ഉണ്ട് ആഗ്രഹങ്ങളൾുണ്ട് ഏ കൂടുത കൂടുതൽ ഏറിപ്പോയാലുള്ള ആഗ്രഹംമന്ന് പറയണുന്നത് എെന്താ ആ പുറത്ത് ത്ത് പോയാൽ ജ്യൂസ് കുടിക്കണം ഏ അല്ലെങ്കിൽ എന്താ ബിരിയാണി നീ മന്തി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല
ആ അപ്പൊ ക ആഹ കൂടുതലും പുറത്ത് പോയാ പബ്സ് അതേ മാരി ഏ ഇത് നാരങ്ങ വെള്ളം
ഉം
നാരങ്ങ വെള്ളത്തിൽ നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്നു നല്ലൊരു ചോയിരുന്നുന് എന്നാ ഇപ്പത്തത് അങ്ങനെയല്ല പത്തെ നാരങ്ങ വെള്ള
അത് ശെരിയാട്ടോ ഞാന് കുട്ടിയാകുമ്പോളും അങ്ങനെ തന്നെയാണ് എവിടുന്നേലൊക്കെ നാരങ്ങെള്ളം കിട്ടിയാ ഭയങ്കര -
ആഹ് നമ്മൾ എവിടെ പോയാലും കടയിൽ കേറിയാ ഒന്നെങ്കിൽ ചായയും
പക്ഷെ മ്മള് വീട്ടില് വീട്ട് ട്ട്ന്ന് കഴിക്കുന്നതാണെങ്കില് അത്ര ടേസ്റ്റ് തോന്നൂല്ല പൊറത്തുന്ന് കഴിക്കുമ്പോ അത് ഭയങ്കര ടേസ്റ്റ് ആയി തോന്നും
കയിട്ട അങ്ങുള്ള ഒന്നും മാറ്റംല്ല്യ പല പല കാര്യങ്ങളിൽ വെച്ച് നോക്കേണെന്നുണ്ടെങ്കി ആ പണ്ടത്തെ ആ ഒരു ചൊയേൽന്ന് അതായത് ആ ഒരു രുചി നിന്ന് ഒരു ഒരുപാട് മാറ്റാണ് ഇപ്പ ഇള്ളത് ഇപ്പത്തേക്ക് ഇപ്പത്തെ ടേ ബരെസ് ണ്ട് എന്തിനറിയോ മന്തിക്ക് ബ്രോസ്റ്റ് അൽഫാം അങ്ങനത്തെ അതായത് അങ്ങനെ ത്തെ ജങ്ക് ഫുഡ്കൾക്കൊക്കെ
ആ ആ
രസാണ് ഇല്ലാന്ന് പറയണില്ല ഉം പക്ഷെ പണ്ടത്തെ ചായ പണ്ടത്തെ ലെ നാരങ്ങ വെള്ളം ഏ അതൊക്കെ ഒരു വേറെ രസം തന്നെയായിരുന്നു നമ്മള് പുറത്തു പോയാൽ നമ്മളെ ആഗ്രഹം എന്താ നാ രങ്ങ്യാള്ളം അല്ലെങ്കി എന്താ ചായ
ആ അതന്നെ അല്ല വേറെ ലോകല്ല്യ നമ്മള് ചിന്തിച്ചി ഇല്ല അതിനെ കുറി
നമുക്ക് അറിയൂല്ല ആഹ് സാധനം ഇണ്ടാവായിരിക്കാം പക്ഷെ നമ്മള് പോണ നമ്മള അടുത്തുള്ള കടകളിൽ അങ്ങനെ അതുകൊണ്ട് തന്നെ പറ ആ പക്ഷെ അതുപോലും വാങ്ങികൊടു ക്കാൻ കഴിയാത്ത അച്ഛൻ അമ്മമാര് അന്നത്തെ കാലത്ത് ഏ ശരി നമ് നമ് ഇപ്പൊ എന്നെ ഒക്കെ സംബന്ധി ച്ച് എനിക്കൊക്കെ അതൊക്കെ കിട്ടീട്ടുള്ള ഒരാളാണ് ഇപ്പൊന്ന് പറഞ്ഞാ ചായ തന്നെ എത്ര വിധം ചായാളാണ് ഇവിടെ ഞങ്ങളെ വീടിന്റെ അടുത്ത് അതായത് അവിടെ- ഇവിടെ മെയിനാ
ആഹ് ഇപ്പൊ ഒരു കല്യാണം നടക്കുകയാണെങ്കില്ലേ അവിടെ പാല തരം പ
ഓ എത്ര തരം ചായകളാണ് ക്ഷെ ഞ ഞാ അപ് അതിനും വെ വ്യത്യസ്തമായിട്ടുള്ള ചായകള് ഇപ്പടു ത്ത് ഞാൻ കുടിച്ചൂട്ടോ കാരണം ഇവിടെ അടുത്തൊരു കടയുണ്ട് ഇവിടെ അടുത്തുള്ള അങ്ങാടിയില് റോസ് ചായ വാനില ചായ ചോക്കോ ചായ ആ ജിഞ്ചർ അയാ അതേമാരി ല്ല ആ അങ്ങനെ ഒരുപാട് ചായകള് ഉം ശരിയാ ഏ ചായകളോടൊരു ഇഷ്ടുള്ള ഒരാളുവാണ് ട്ടോ ഞാന് ഞാൻ പൊറത്തു പോയാ കൂടുതലും ചായ കഴിക്കല് ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാ മതിയോ ഞാങ ചെറിയ ഒ ആരോ വന്നിട്ടുണ്ട് ഇപ്പൊ വിളിക്കാട്ടോ ഓക്കെ ശരി
നീങ്ങാൻ പറ്റൂല്ലോ ഇത് മത്തങ്ങ കുരുവാണേ